ആഹ്
കേൾക്
അഹ്
അപ്പൊ ഞാൻ എന്താ പറയാൻ പോന്നന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ. ആഹ് അന്നത്തെയും ഇന്നത്തെയും ഭക്ഷണശീൽത്തെ കുറിച്ചാണ്.. ശരിക്കുംപർണ്ഴിഞ്ഞാൽ ഭക്ഷണം ന്ന് പറയുന്നത് നമ്മളെ ആരോഗ്യത്തിനും നമ്മളെ.. ഹ്. മാനസിക ശരീരത്തിന്റെ ആരോഗ്യ ത്തിന് മാത്രല്ല മനസ്സിന്റെ ആരോഗ്യത്തിനും വേണ്ട ഒരു സാധനാണ്.. അതായത് നമ്മളിപ്പോ.. നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലരു മാനസിക ഉല്ലാസം വരെ ഉണ്ടാവും.. അപ്പൊ പണ്ടന്ന് വെച്ഴിഞ്ഞാൽ നമ്മൾ നല്ല ഭക്ഷണങ്ങളായിരുന്നു കഴിച്ചിരുന്നത്.. ഇന്ന്, ഹ്. അതായ്ത് വീട്ട് വളപ്പിലെല്ലാം പണ്ടലത്ത്.. ഇങ്ങനെ ആളുളന്നെ സ്വന്തം പറമ്പില് വീട്ടിലെല്ലോ.. ഇങ്ങനെ ഹ് കൃഷിയ്തെടുക്കുന്ന പച്ചക്കറിയോ.. പിന്നെ കേയങ്ങ് പോൽത്തെ കേയങ് വർഗ്ഗങ്ങള് അതിലും ഹ്ഹ്.. അന്ന്. പ്രധാനയിട്ട് ആരോഗ്യ ആഹാര ആക്കിയിരുന്നെ.. അപ്പൊ അയിന്ത്ദ് വെച്ചഴിഞ്ഞാല് ഏറ്റവും ഈ ഈ ഇതായി പറയാന്ന് വച്ചഴിഞ്ഞാൽ ഇത്.. കീടനാശിനികളോ മറ്റൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല.. അതൊണ്ടെന്നെ ശുദ്ധമായ പച്ചക്കറികളെല്ലാംയിരുന്നു അതൊക്കെ വെച്ച്ങ്ങനെ.. അഹ് ആ. കറിയും.. ഇതൊക്കെ ആക്കിട്ടേനും പണ്ടുള്ള ആൾക്കാര് ഭക്ഷണം കഴിച്ചിരുന്നത്.. അതുപോലെ നല്ല നല്ല പച്ചക്കറി പ്പൊ ചോറ്. എബൈ ഉച്ചക്ക് ചോറ് കയി ക് അണെങ്കിൽ ചോറിന്റെ കൂടെ പലതരം പക്ഷ പച്ചക്കറികളും. അവി വിഭവങ്ങളും അതൊക്കെണ്ടാവും അപ്പോം. ആയ് ഛേലൊരു ദിവസോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസക്കെയാണ്.. അന്നൊക്കെയന്ന് വെച്ചയിഞ്ഞ വീട്ടില് ചിക്കന്.. ഹ്. ബീഫ് അതുപോലത്തെ. സ. നോൺ വെജ് ആഹാരങ്ങളൊക്കെ.. പാകം ചെയ്തിരുന്നെ പഷേ ഇന്ന് അതെല്ലാം മാറി.. അതായത് ഇന്നത്തെ ഒരു ഇതെന്താന്ന് വെച്ച്ഴിഞ്ഞാൽ നമ്മള് ആഴ്ചെല് ഒരു ഹ് മ. ആഴ്ചയിലും മാസത്തിലും മുഴുവനും. ഹ് ഹ് മ്മ്.. ഈ ചിക്കൻ പോൽത്തെ. സാധനങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും.. ഒരു. ഉമ്. എപ്പോയെങ്കിലും ഈ പണ്ട് ചിക്കൻ എത്രണോ കഴിക്കുന്നഅ അത്ര അത്ര അത്രേ പച്ചക്കറികൾ ഇപ്പ കഴിക്കുന്നുള്ളൂ.. അതും പലതും മായം കലർത്തിയ പച്ചക്കറികളായിരുന്നു. കാരണം ഇപ്പോ.. കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത് ആരും.. വീട്ട് വളപ്പി കൃഷിയ്യോ അങ്ങനത്തെ ഒന്നും ഇല്ല.. അപ്പൊ നിങ്ങളെ അഭിപ്രായം എന്താണ് ഇതിനെ കുറിച്ച്..
അതെ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളെടുത്തു പറയേണ്ടത് പണ്ടത്തെ ഭക്ഷണ രീതിയും.. ഇപ്പോൾത്തെ ഭക്ഷണ രീതിയും അതായത് പൊ പണ്ട്ൽത്ത് നിങ്ങള്പറഞ്ഞ പോലെ തന്നെ എന്താണ് എന്താണ്.. എല്ലാരും അവനവനിക് ഇപ്പൊ അ നക്ക് വേട്ന്ന. നെൻ. അനക്കു. അന്റെ കുടുംബത്തിനും.. ഹെ. ഹെ ജീവിക്കാൻ മേണ്ട്ന്ന പഴ പച്ചക്കറികളും.. അല്ലങ്കി അരി നെല്ല് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളന്നെ ഒറ്റ സ്വയം നമ്മള് സ്വന്തം പണ്ട്കാൽത് എല്ലാർകും.. ഒരു വലിയ പറമ്പും.. ഹ്, ഹെ, അതി്ന്റെ നടുക്കൊരു വീടും ആയിരിക്കും. അപ്പൊ ആ പറമ്പിലും അല്ലെങ്കിൽ വയലിലും കൃഷികളും അങ്ങനെയുള്ള.. കാര്യങ്ങള്ളോ.. ഒരുപാട് ഇണ്ടാവും പഷേ. ഇപ്പോത്തെ കാലത്തില് അങ്ങനെയല്ല എന്താണ്.. വല്ല്യ. വീടായിരിക്കും ഒരു പറമ്പു ണ്ടെങ്കി. ആ പറമ്പ് നറച്ചും വീടാരിക്കും. വല്ല്യ വീടാങ്. വെച്ചിട്ട്.. പിന്നെ കൃഷി യ്യാനോ മരങ്ങള് നടാനോ അങ്ങനൊന്നും സ്ഥലഇല്ലാതോര്.. അവസ്ഥയിലേക്ക് എത്തിയിട്ട്ണ്ട് അപ്പോ. ഇപ്പോരു ഇത് ഇടുത്ത് പറയാണെങ്കി. എന്താണ്.. പണ്ട് കാൽത്ത് ഏ ഹ്. ഭക്ഷണം.. ആവശ്യത്തിന് മാത്രം കഴിക നല്ലോണം അധ്വാനിക്കും കായിക്കധോനം. നല്ലോണം ഉണ്ടാകും അവനവൻ. തന്നെ.. കൃഷി ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് എന്താ പറയുക നിങ്ങൾ പറഞ്ഞാൽ കീടനാശിനി ഇല്ലാത്ത നല്ല സ്വന്തമായി സ്വന്തം കൃഷിയിടത്തിൽ ഉല്പാദിക്കുന്ന കുറെേ സാധനങ്ങള നന്ന കഴച്ചിന് പക്ഷെ ഇന്നോ ഇന്ന് നേരെ തിരിച്ചാ അന്ന് കുറച്ച് കഴിക്കുന്നതിന് പകരം ഇന്ന് നല്ലോണ്ണം ഫുഡ് കഴിക്കും നല്ലോണ്ണം ഭക്ഷണം കഴിക്കും നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ എന്നിട്ടോ ഒരു കായികാധ്വാനം ഉണ്ടാവൂില്ല എല്ലാവർക്കും എന്താണ് നല്ല ഇങ്ങനെ മണ്ണിൽ പിറങ്ങുന്ന ജോലിയൊന്നും ആർക്കും ആവശ്യമില്ല എല്ലാർക്കും വേണ്ടുന്ന നല്ല നല്ല ഏഹ് ഉയർന്ന തലത്തിലുള്ള ജോലികളും അങ്ങനെയുള്ള രീതികൾ മാത്രമേ പോകൂ ആരും അപ്പൊ കായികാധ്വാനപരമായിട്ടുള്ള ജോലികൾന്ന് ഇപ്പാരും അങ്ങനെ ചെയ്യുന്നില്ല അതിനൊക്കെ തന്ന് ബംഗാളികളെപ്പോലത്തെ ആൾക്കാരല്ലോ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലും കൂടി നമ്മൾ എത്തിയിട്ടുണ്ടല്ലോ അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഉം ഭക്ഷണം ന്റെ രീതി ഭക്ഷണത്തിന്റെ ആഹ് രീതി കൊണ്ടാണ് മനുഷ്യ മ്മാരുടെ ആരോഗ്യം നശിപ്പ നശിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എനിക്ക് തോന്നുന്നു ഇ എന്താ പറയാുക നമ്മള് ഏഹ് പണ്ട് ആൾക്കാർ പറയുന്നുണ്ട് പകുതിയ ഭക്ഷണം വയറിൻന്റെറെ പകുതിയ ഭക്ഷണം കഴിക്കാവും ഇപ്പോ മുഴുവനും വയറ നിറച്ചും ഫുഡും കഴ ഭക്ഷണംവും കഴിച്ചിട്ട് എന്നിട്ട് അതിന്റെപ്പുരം കുറച്ച് ദിവസം അവെ പൂക്കോ കോളേൽ അടിച്ചു കയറ്റി അങ്ങനെ ഒരു ജീവിത രീതിയാണല്ലേ ഇപ്പോഴത്തെ ജീവിതം അപ്പൊ ശരിക്കും എന്താ ഇപ്പോഴും സ്ഥിരമായിട്ട് ഇറച്ചി മീന് അങ്ങനെയുള്ള സാധനങ്ങ ഭയങ്കരം കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ മന്തി പോലത്തെവരെ ഇപ്പോഴത്തെ അറേബ്യൻ ഐറ്റംസ് അല്ലെ സാധനങ്ങള ഇങ്ങനെ കഴിച്ചിട്ട് എന്താണ് ദഹക്കാൻ പോലും ഒരു സമയം കൊടുക്കാണ്ട് നിൽക്കുന്നൊ ഒരു അവസ്ഥ സെല് ഇപ്പോഴത്തെ കാലത്തി ഉണ്ടന്ന് തോന്നുന്നു അല്ലേ
ശരിക്കും അപ്പൊ പണ്ട്ന്ന് വെച്ച കഴിഞ്ഞാൽ നമ്മള് തവിട കളയാത്ത കുത്തരി ചോറോ അതിന്റെ ഇപ്പ പറമ്പിൽന്ന് പറിച്ച് പച്ചക്കറിയെല്ലാം കൂട്ടി ചേർത്ത കറിയൊക്കെ ആയിരിക്കും ഉണ്ടാവാ അപ്പൊ പലതരം ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാവും ഇങ്ങനെ തോരം പുഴുക്ക് അവിയല് അങ്ങന പലതരം വിഭവങ്ങൾ ഉണ്ടാവും അപ്പന്ന് വെച്ച കഴിഞ്ഞാൽ നമുക്ക് പോഷക സംബന്ധമായ ഒരു ആഹാരയിരിക്കും അത് പക്ഷേ ആഹ് അന്നത്തെ കാലത്ത് വേറൊരു കാര്യം എടുത്തു പറയാൻ പറ്റുന്നതന്ന് വെച്ച കഴിഞ്ഞാൽ അതുപോലെ ദേ അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലേനും അപ്പൊ ശരീര ശാരീരിക കരുത്ത് നോക്കുകയാണെങ്കിൽ ഉം നല്ലതായിരുന്നു കാരണംന്ന് വെച്ചാൽ നിങ്ങിപ്പ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ആൾക്കാരന്ന് വെച്ചാ ഫാസ്റ്റ് ഫുഡ് കഴ ന്ന് മാത്രല്ല അവര് കായികധ്വാനം കുറവാണ് അത് ശരീ അവടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ബാധിക്കുന്നുണ്ട്ന്ന് എനിക്ക് തോന്നുന്ന ആൾക്കാർ അത് മനസ്സിലാക്കുന്നില്ലന്ന് ഏഹ് അങ്ങനെ വെച്ച് നോക്കുമ്പന്ന് വെച്ച കഴാൽ ഇന്നത്തെ ആൾക്കാർക്ക് ഇതുപോലത്തെ ഭക്ഷണം ഏഹ് ശൈലിയും ജീവിത രീതിയും ഒക്കെ ആയതുകൊണ്ട തന്നെ ഇവർക്ക് വച്ച ഇന്ന് ഇല്ലാത്ത രോഗങ്ങളില്ല ഇന്ന് എല്ലാവർക്കും ഓരോ ഇങ്ങനെ ജീവിത ശൈലി രോഗങ്ങൾ കൂടുതലാണ് ഇപ്പോൊ നമ്മള് പറയുന്ന പോലെ പ്രഷർ ഷുഗർ ഈ ആഹ് അതൊക്കെ വളരെ കൂടുതലായി ഇന്ന് അത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത ശൈലി കൊണ്ട് തന്നെയാണ് ഇത് ആഹാര ഇങ്ങനെ വേണ്ടാത്തതും വേണ്ടുന്നതും എല്ലാം വാരി വലിച്ചു കഴിക്കുന്നതും ഒരു അളവിൽ കൂടുതല് നമ്മൾ ശരിക്കും ഭക്ഷണയാലും അളവ് വെച്ചിട്ട് കഴിക്കണം അപ്പൊ അത് നോക്കാതെ നമ്മളിങ്ങനെ ഒരുപാട് കഴിക്കുന്നതും വര നിങ്ങള്ൾ പറഞ്ഞ പോലെ വയരം നിറ കൊച്ചും കഴിക്കുക പണ്ടൊക്കെ കുറച്ച് കുറച്ചു മാത്രം കഴിച്ചിരുന്നത് ഇന്ന് കുറച്ചു മാത്രം കഴിച്ചിട്ട് ബാക്കി നമ്മള് അതും പറമ്പിൽ കളക്കാനും അതുപോലുള്ള ജോലികളും ചെയ്യും ചെയ്യും പക്ഷെ ഇന്ന് എന്താ സംഭവിക്കുന്നന്ന് വെച്ച്കഴിഞ്ഞാൽ വയർ നിറച്ചും ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണം കാരണം എണീറ്റ് നിക്കാൻ നടക്കാനും കാരണം ഈ ഭക്ഷണമെക്കെ ദഹിപ്പിക്കണം അതും ഏ എന്താണ് ഈ ഏ ബീഫൊക്കെ പോലത്തെ ആണെങ്കില് ഫൈബർ കണ്ടന്റ് ഒക്കെ വളരെ കുറഞ്ഞ ഭക്ഷണ അപ്പൊ ഇതൊക്കെ ദഹിപ്പിക്കേണ്ടെങ്കി തന്നെ കൊറെ എനർജി വേണം അപ്പന്നവെച്ചഴി ഈ ഭക്ഷണം കഴിച്ചാ അത് അത് ദയിപ്പിക്കാൻ തന്നെ പകുതി എനർജിയും ഇതായി പോവ ചെയ്യുന്നക്ഷേ ശരീരത്തിന് അപ്പം പിന്നെ അധ്വാനിക്കാൻ പറ്റില്ല എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പിന്നന്താച്ചഴിഞ്ഞാല് അപ്പൊ പിന്നെ ജോലികൾ നോക്കുകയാണെങ്കിൽ ഇന്ന എല്ലാം ത്തിനും ഇപ്പോ അരക്കാനാണെങ്കില് മിക്സി വാഷിംങ് മെഷീ അലക്കാന് ഒന്നും കായികപരമായിട്ടുള്ള ജോലികളൊന്നും ഇല്ല വീട്ടിലെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർ കാണക്കിലും ആണെങ്കിലും ഇപ്പോ ഫോണിലുള്ള പണിയ ലാപ്ടോപ്പിലും ഓഫീസിലൊക്കെ പോയി ഇരിക്കുക അതുപോലെയാണ് പിന്നെ ഹ് വളരെ കുറഞ്ഞ ആൾക്കാര് മാത്ര ഈ വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാ ആൾക്കാറുളളന്ന് തോന്നുന്നു വ്യായാമം ചെയ്യുന്ന ആൾക്കാാര് ബാക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ തിന്ന് കുടിച്ച് ഒരു വ്യായാമം ഒന്നും ഇല്ലാതെ നടക്കുന്നതും ഈ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ പ്രധാനമായ ഒരു കാരണമാണ് ഹ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം
അതെ ശരിക്കും അതേപോലെ തന്നെ എടുത്ത പറയേണ്ട വേറൊരു വിഷയാണ് പണ്ട് കാലത്തു ഒന്നും രോഗങ്ങള് വളരെ കുറവായിാണ് നമ്മളിപ്പൊ പറയുന്ന പനി ജലദോഷം അല്ലെങ്കിൽ തലവേദന കൈവേദന കാലുവേദന അങ്ങനെയുള്ള രോഗങ്ങളാന്ന് പണ്ട് കാലത്ത് ഉണ്ടായുള്ളു പക്ഷെ ഇന്ന് പേരുപോലും അറിയാത്ത ഒരുപാട് രോഗങ്ങളും കൂടിപോ നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല എന്തിന് കൊതുവുകള് ഏൽ കൂടി മുതല് ഭക്ഷണം മുതല് അങ്ങനെ എല്ലാ രീതിയിലും എവിടെ എന്ത് നോക്കിയാലും നമ്മള് എന്താണ് രോഗത്തിനെ കൊണ്ടുള്ളരു കളിയാ നമ്മളെ നാട്ടില് അപ്പൊ എന്താ പറയാ അത് ശരിക്കും ഉണ്ടാവാനുള്ള കാരണം ഈ വ്യായാമ ഇല്ലാത്ത ജീവിത രീതിയൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട വേറൊ വിഷയം എന്ന് വച്ചാല് പണ്ട കാലത്തെ ആൾക്കാരെ ഇങ്ങൾ ശ്രദ്ധിച്ചിട്ടണ്ടാവും എഴുപത്തഞ്ച് എപത് നൂറ് വയസ്സുകളിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ നോക്കിയിട്ടണ്ടെങ്കില് ഇപ്പോ നാപ്പത് വയസ്സാകുമ്പോ അമ്പത് വയസ്സ ആകുമ്പോൾ തന്നെ ആള് തട്ടിപ്പോകുന്ന ഒരവസ്ഥ അത് ശരിക്കു അത് നമ്മള് ശരിക്കും നല്ല രീതിയിൽ തന്നെ ചിന്തിക്കണം കാരണം എല്ലാർക്കും ചെറിയൊരു പത്ത് വയസ്സു മുതൽ അങ്ങോട്ട് രോഗങ്ങൾ തുടങ്ങ എന്നുള്ളരു രീതി ഇപ്പോൾ പത്ത് വയസ്സ് ആയ കുട്ടികൾക്ക് വരെ എന്താണ് ഏ ഷുഗർ പോലത്തെ രോഗങ്ങള് വരുന്ന് എന്നുള്ളതൊക്കെ നമ്മള് ശരിക്കും വാർത്തകെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ശരിക്കും നമ്മളത് ഒരു നെട്ടിപ്പിക്കുന്ന ഒരിതാണ് പക്ഷെ അതിനെ കുറിച്ചൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാരും എന്താണ് അതിനെ കുറിച്ചൊന്ന് മനസ്സിലായിട്ട് അല്ലെങ്കിൽ മനസ്സിലാത്ത പോലെ നിൽക്കുന്നതാണോ എല്ലാം എന്താണ് ആളുകൾക്ക് ഇത് അറിവില്ലായ്മ കൊണ്ടാണോ എന്നുള്ളത് ശരിക്കും അത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അങ്ങനെ പണ്ട് കാലങ്ങളില് എന്താണ് ഏ കുറച്ച് ഭക്ഷണം കഴിക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ പറയാ ആവശ്യത്തിന് കഴിക്കാ നമുക്ക് വിശപ്പ് മാറാൻ മാത്രം അത എന്താണ് വെറുതെ ഇങ്ങനെ സമയം പോകാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് തിന്നുന്ന ഒരു രീതിയൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിട്ടല്ല അതുപോലെ തന്നെയാണ് അവരെ ആരോഗ്യവും നല്ല ഇപ്പോഴത്തെ എല്ലാ ചെറിയ കുട്ടികളന്നലും ഇല്ലാത്തവരെ എല്ലാരരുംങ്ങൾ നോക്കിക്കോ അവരിക്കല്ലങ്ങനെ കുടവയരെല്ലാം വന്ന് എഹ് ചെറിയ കുട്ടികൾക്ക് തന്നെ കൊടവയർലം വരുന്ന ഒര് കാലഘട്ടത്തില നമ്മൾ നിൽക്കുന്നത് പണ്ട് ആഹ് അങ്ങനെ അപൂർവം എന്താ പറയാ നൂറില് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാാരും നല്ല ആരോഗ്യള്ള ആൾക്കാരായിരിക്കു ഒരു ഒരു ശതമാനം ആൾക്കാർ മാത്രേണ്ടാവൂ എന്തെന്നി ഇതേപോലെ എന്തെങ്കി രോഗങ്ങളോ അല്ലെങ്കിൽ അങ്ങനുള്ള കാര്യങ്ങൾണ്ടാവോ പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല തൊണ്ണൂ റ്റൊമ്പത് ശതമാനം ആൾക്കാർക്കു ന്താണ് പലമാതിരി രോഗങ്ങളാ ഒരു ശതമാനം ആള് മാത്രേ മൊത്തത്തിൽ ശരിയാണ് നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഉണ്ടാവുന്ന് വേണങ്കില് പറയാ അത്രീ അതപ്പതിച്ചിരിക്കൻ നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങള് ശരിക്കും എന്താ പറയാ നമ്മളത് ശ്രദ്ധ കുറവോണ്ട്ന്നെയാണ് ഭക്ഷണം ഇപ്പഴത്തെ കാലത്തായാലും നമ്മൾ എന്ത് വേണങ്കി കഴിച് ഞാനിപ്പോ കഴിഞ്ഞസ ഒരു രീതിയിൽ പറയുന്നെട്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തും കഴിക്കാം ഒന്നും വേണ്ടന്ന് വെക്കണ്ട പക്ഷെ എല്ലാത്തിനും ഒരു കണക്ക് വെച്ചിട്ട് കഴിക്കാണെങ്കിൽ ഒരു രോഗം നമു ക്ക് വരൂല നിങ്ങൾക്ക് ബർഗർ വേണം എന്താ എന്താ വേണ്ടത് എന്ത് വേണം നിങ്ങൾ കഴിച്ചോ പക്ഷെങ്കില് ഇങ്ങെന്താക്കണോ ഒരു ലിമിറ്റ് അതായത് ഒരളവ് ണ്ടാവ് ലെ നമുക് ഒരു വയറിന്റെ പകുതി തുള്ള രീതിയില് എഹ് നിങ്ങൾ കഴിക്കാണെങ്കിൽ നിങ്ങക്ക് ഒരു രോഗവു ഒരി ക്കലു വരൂല നിങ്ങള് എപ്പോഴും നല്ല രീതിയില് ഉണ്ടായിരിക്കു ന്ന്ള്ള പറ്റാണ് ആയാള് പറയുന്നെ അഹ് ശരിക്കും എനിക്കത് ആലോയ്ച്ചപ്പോ എൻക്ക്ങ്ങനെ തോന്നി പ്പം നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നിരി സംസ്കാരം ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പൊതിയെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെതിരായിട്ടുള്ളൊരു ബോധവൽക്കരണല് നമ്മൾ നടത്തിയിട്ടില്ലെങ്കില് ശരിക്കും ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടത്തില് ഒന്നാമത് വരെ ഭക്ഷണക്ഷാമം പോലത്തെ കാര്യങ്ങളെല്ലാം വരും അതുപോലെ തന്നെ ഇതുപോലത്തെ രോഗങ്ങൾ വന്നിട്ട് ജനങ്ങൾ ല്ലാ മരിച്ച് താണ് ഒരു ഒരു മുപ്പത് നാല്പ്പത് വയസ്സാഉമ്പത്തേക്ക് ആൾക്കാര് തട്ടിപ്പോകുന്നൊരവസ്ഥയെല്ലാം വരാണ് ചാൻസ് ഉണ്ട്ന്ന് തോന്ന ല്ലെ
തീർച്ചയായും അത് ഇപ്പൊ പറയയാണെങ്കിൽ പണ്ടത്തെ ആളുകള് ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചപ്പ ഇന്നത്തെ തലമുറ എന്താ ചെയ്യന്ന് വെച്ച രുചിക്ക് വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് ഏത് ഭക്ഷണത്തിനാണ് രുചിയുള്ളത് ഇപ്പ മയോണീസ് അങ്ങനത്തെല്ലാം പോലത്തെ എഹ് പ നൂഡൽസ് അങ്ങൻത്തൊക്കെ പോലെള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കുന്ന മ്മ നിങ്ങൾ പറഞ്ഞ പോലെ അറബ്യൻ ഈ സ്റ്റൈലുള്ള ഫുഡ് മന്തി അതൊക്കെ ആഹ് അതിലൊക്കെ ഈ ഒരു മാറ്റാന്ന് ശരിക്കും ആരോഗ്യത്തിനെ നശി പിക്കന്ന് പിന്നെന്ന് വെച്ചഞ്ഞീ മന്തിയിലൊക്കെ എ വച്ചൽ ഈ ചിക്കനൊക്കെ ഏഹ് കരിഞ്ഞു പോവൊക്കെ ചെയ്യു കരിഞ്ഞ ചിക്കനൊക്കെ കഴിക്കുന്നത് തന്നെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾക്ക് കാരണകുന്നുണ്ട് ങ്ങള് പർഞ്ഞ പോലെ ഏഹ് പണ്ട് ഒരുപാട് കാലം ജീവിച്ച് എയ് വെ ത്തഞ്ച് വയസ് വരൊക്കെ ആയുർധദരികി ണ്ടായിരുന്നെങ്കിലു ഏഹ് ഇന്നത് കുറഞ്ഞ് ഇന്ന് ചെറിയ കുട്ടികൾക്ക് വരെ പ്രമേഹവും അതുപോൽത്തെ രോഗങ്ങളാണ് അത് ശരിക്കുംന്ന്ച്ചഴിഞ്ഞാ.